ഹലോ
ആ ഓക്കെ ഓക്കെ പ സെറ്റായി എന്താ പിന്നെ വിശേഷം
ആ സുഖാണ്
ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ചായകുടി കഴിഞ്ഞിട്ടില്ല ഞാന് ഡ്യൂട്ടിയിലാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിട്ട് ചായ കുടിക്കൊള്ളൂ
ആ വർക്ക് ചെയ്യുന്നുണ്ട്
അതല്ലേ ആ ആ ചായക്കെന്താ
ചായക്ക് എന്തെങ്കിലും ചെറിയ രീതിൽ സ്നാക്സ് എന്തെങ്കിലും കഴിക്കും
ഉം ഉം ഉം
അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് എവിടെങ്കിലും ചായ കുടിക്കാൻ കയറും ചെലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യും
അതല്ലേ
ആ നന്നായിട്ട് വെശക്കുന്ന സമയ ക്ക ആണെങ്കിൽ രാവിലെ ദോശ ഉണ്ടാക്കി ചട്നി ഉണ്ടാക്കി
അതല്ലേ ഉം ഉം ഉം അത് ശരി
ആണോ മൂവി സൊക്കെ കാണാറുണ്ടോ
മൂവിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട നടന്മാര് അവരുടെ സിനിമകളൊക്കെ കാണുമ്പോ വരുമ്പോ ആദ്യം പോയി കാണും അങ്ങനെ സി സിനിമയോടൊക്കെ ഭയങ്കര താല്പര്യം പിന്നെ ത്രില്ലർ മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ട അങ്ങനെ
അതെലെ ആ മൂവീസ് എനിക്ക് അങ്ങനെ തന്നെ ഭയങ്കര ഇഷ്ടാണ് പക്ഷെ ഇപ്പൊ അങ്ങനെ ഫോണിലൊന്നും ഇപ്പ അങ്ങനെ കാണലില്ല തിയേറ്ററിൽ എപ്പഴെങ്കിലൊക്കെ ഇങ്ങനെ ഫ്രീ ഉണ്ടാവുന്ന സമയത്ത് നോക്കിട്ട് പോവും ഞാനും ഹസ്ബന്റും ഹസ്ബെൻഡ് ആണങ്കി അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് മൂവി കാണാൻ നല്ലതായിരിക്കണം എന്ന ഉള്ളു അല്ല അല്ലാതെ പിന്നെ ചടച്ചോ ഉം നല്ല മൂവി അല്ലേ
ഇവിടെ കുട്ടിക രണ്ട് ചെറിയ കുട്ടികള് കാരണം ആ നമ്മള് ഞാനൊ ക്കെ ഞാൻ ആദ്യം പോയി കാണും ഞാന് ക്ക് അത്ര താല്പര്യം ണെങ്കിൽ ഞാനാദ്യം പോയി കണ്ടിട്ട് അതിന് ശേഷം ഞങ്ങള് ഫാമിലി ആയിട്ട് പോവള്ളു കാരണം കുട്ടി കരയെ അങ്ങനെ എന്തെേലുമൊക്കെ ആകുമ്പോ പിന്നെ ഇവരി ക്ക് കാണാനരു തടസ്സാവും വൈഫിനു വീട്ടുകാർക്ക് കാണാൻ ബുദ്ധിമുട്ടകും അപ്പൊ ഞാൻ ആദ്യം പോയി കണ്ടതിന് ശേഷം അങ്ങനെ കൊണ്ടു പോവറുള്ളൂ അങ്ങനെ മറ്റി മറ്റത് നമ്മള് കാണാതെ പോയി് ട്ട് പിന്നെ നമ്മള് അവിടുന്ന് പകുധിക്കന്നു കുട്ടിക്കരഞ്ഞാലും അവ പകുധിക്കന്നു ഇറങ്ങി വരണ്ട ഒര് അവസ്ഥയ അങ്ങനെ ഒരു തവണ ആ അങ്ങനെ അങ്ങനെ ഒരു തവണ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടിപ്പോൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും നോക്കിട്ട് ചെയ്യള്ളൂ
ആ അതാണ് അല്ലെങ്കിൽ പിന്നെ ആ പൈസ പോവും
അതെ അതെ അതെ അതെ അങ്ങനെ ടോവിനോന്റെക്കെ ടോവിനോന്റെ സിനിമയക്കെ ഭയങ്കര ഇഷ്ട മുന്നൊക്കെ മുന്നൊക്കെ ദുൽൽഖറിന്റെ സിനിമയക്കെ ഭയങ്കര ഇഷ്ടരുന്നു ഇപ്പ കറിന്റെ സിനിമക്ക ഒരുതക്കെ ഒതുങ്ങി
ആഹ പിന്നെ അങ്ങനെ ഇല്ലല്ലോ ഇപ്പൊ
ക്ക് ഫുള്ള് കഥ നോക്കി കറക്റ്റയിട്ട് നല്ല കഥയാണെന്നൊക്കെ നോക്കിട്ട് അവര് ഓരോ പടങ്ങള് ചെയ്യുള്ളു
ആണോ
ഉം അങ്ങനെ ലാസ്റ്റ് കണ്ട മൂവി മറ്റേ ആ - തിരടി അതിരട്യ ലാസ്റ്റ് കണ്ട പടം. തുപോലെ വർക്കിന് പോണ സമയ
ത് ഞാൻ കണ്ടില്ല ഞാന് ലാസ്റ്റ് കണ്ടപ്പോ ദൃശ്യം എം ത്രീ അത് കൊറച്ച് ത്രില്ലിങ്ങൊക്കായിട്ട് ഇള്ളതായ്തൊണ്ട് ത്രിൽ ആഹ്
ഉം ഞാൻ കണ്ടു കണ്ടു കണ്ടു
ഉം കൊറച്ച് രണ്ട് മൂന്നാല് ട്വിസ്റ്റുകളുള്ളത്കൊണ്ട് കണ്ടിരി ക്കാം പറ്റും കൊഴപ്പല്ലേന്നു
ആതെ യതെ പക്ഷെ ഫസ്റ്റ്ത്തെ ഫസ്റ്റ്ത്ത ആ സ്റ്റോറി ആയിട്ട് കൗ ഉം ഉം എനിക്ക് എനിക്ക് തോന്ന്യത് ഓ ഫ ഒന്നുടെ ബെറ്ററ് മുൻ മുൻപെറങ്ങിരുന്ന സിനിമ ഒന്നുടിം ബെറ്ററ്ന്ന് തോന്നി ഉം വെല്ല്യ കാ രില്ല്യ ഇൻട്രവെല്ല് ഒരു കൊഴപ്പല്ല്യ
ആഹ് ഇൻട്രവെല്ല് വരെ കൊഴപ്പല്ല അതിനേഷം
ന്നാ അങ്ങനെ
ഉം
അങ്ങനെക്കെയാണ് കാര്യങ്ങള് വീട്ടിലാരൊക്കെണ്ട്?
വീട്ടില് എല്ലാരുണ്ട്, ഹസ്ബന്റ്ണ്ട്, അനിയത്തി ഇണ്ട്, അനിയൻ ഇണ്ട്
അതെലെ ഉം ഉം ഉം കുട്ടികള്
കുട്ടികളില്ല.
ആഹ്
ആഹ്
അങ്ങനെ ആ ഇയാള് വർക്കെയ്യാ അപ്പൊ രണ്ടു പേരും വർക്കിന് പോവുന്നുണ്ട്ലേ?
ആഹ് രണ്ട് പേരും വർക്കിന് പോവുന്നുണ്ട്.
അതാവുമ്പോ കൊഴപ്പയില്ല ഒരു വീട്ടിൽ ഒരാള് മാത് ത്രായി പോയിക്കഴിഞ്ഞാൽ ഒന്നും ആവില്ല
ആ അതെന്നെ ഇപ്പൊ നമുക്കീ ചെലവൊർച്ച് കൂ കൂട്തലാണല്ലോ പ്പൊ ല്ലാരും
അതെ അതെ ചെലവ്ന്ന് പറയുമ്പോ എല്ലാ എല്ലാ സാധന
ആ
അങ്ങനെ സ്ത്രീകള് മുന്നോട്ട് വരണം പ്പൊ ബസിന്റെ ഇത് കണ്ടില്ലേ ഇ ഇപ്പോ സ്ത്രീകൾക്ക് സൗജന്യല്ലേ
അതെ സ്ത്രീകൾക്കരു പരിഗണന കൊടുത്തിട്ടുള്ളരു പക്ഷെ എല്ലാർക്കും ആക്കിയരുന്നു പുരുഷന്മാരക്കെ എല്ലാർക്കും
ഉം ശരിക്ക അത് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യേണ്ടതായിരുന്നു അതെന്താ അവർക്ക് മാത്രം മുൻകി സ്ത്രീകൾക്ക് മാത്രം മുൻഗണന എന്നുള്ള രീതിയില് അങ്ങനെ ഉം
അല്ലെങ്കി പിന്നെ കൊറച്ച് അറുപത് വയസ്സ് കഴിഞ്ഞാ എല്ലാവർക്കും അങ്ങനെയോ
അ അങ്ങനെയൊക്കൊയിരുന്നു ഉം ഉ ത്പ്പോ ഇനിപ്പോ എന്തായാലും ഇങ്ങനെ പോട്ടെ ഇന്നലെ തൊട്ട സ്റ്റാർട്ടിങ്ങ് തോന്നുന്നുല്ലേ
ആഹ അന്നലെ തൊട്ട് സ്റ്റാർട്ടി
ഞാൻ കണ്ടായിരുന്നു
ഉം ഇനിയിപ്പോ അത് എത്ര കാലം പോന്നന്ന അറിയില്ല അവർക്ക് കൂടുതൽ നഷ്ടം വന്നഴ ഞ്ഞ സ്റ്റോപ്പ് ചെയ്യോ ഒന്നും പറയാൻ പറ്റൂല നമ്മളെ ഗവമെന്റ്ല്ലേ
അതെ അതെ അതെ പിന്നെ പിന്നെ എന്താ പിന്നെ ഉ ഇപ്പോ ഫുള്ളി വർക്ക് അങ്ങനെയുള്ള പരിപാടി തന്നെയണല്ലേ പുറത്തേക്കൊന്നും യാത്ര അങ്ങനെ ഒന്നും പോവാറില്ലേ
യാത്രൊക്കെ ഓ ഞായറാഴ്ചയക്കെ ഞങ്ങ അധികം പുറത്തു പോകും ഒന്നെങ്കി എന്തെങ്കിലും മൂവി കാണാനോ അല്ലെങ്കിൽ ബീച്ച് ലോ അങ്ങനൊക്ക ആയിട്ട് പോവും എവിടെയങ്കിലും കേട്ട് ഞായറാഴ്ച പോവും വീട്ടിലിരിക്കാൻ ചടപ്പ ഞങ്ങക്ക് രണ്ടാക്കും ഒരു ദിവസം ലീവ് ഉണ്ടാവുമ്പോ ഉച്ചക്ക് ശേഷം എറങ്ങും ഉച്ചകരെ എന്തെങ്കിലൊക്കെ ആയിട്ട് പണി ഉണ്ടാവും.
ഇപ്പൊ ഒന്നുകൂടി സുഖമായില്ലേ, ഒന്നുകൂടി എളുപ്പമായില്ലേ, ഇപ്പൊ ഇനി യാത്ര ചെയ്യാനൊക്കെ സുഖിലേക്ക സർില പി ന്നെ നമുക്ക് ഞാനിപ്പോ പറ എ വരുന്ന സമയത്ത് കണ്ടണ്ട് ഈ കെ എസ് ആർ ടി സി ബസിൽ മലപ്പ അപ്പറം പാലക്കാട്ന്ന് മലപ്പം പുറത്തേക്ക് അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽക്ക് ലോങ് പോകുന്ന ബസ്സുകളൊക്കെ നിക്കുന്നുണ്ട്, അതൊക്കെ ലാഭല്ലേ നമുക്ക് നമ്മള് ഹസ്ബൻ ഹസ്ബൻഡിനായിട്ട് പോകുമ്പോഴും അതെ അതെ ആ ആളുടെ അപ്പൾ ആൾടെ ഫണ്ട് മാത്രമല്ലേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് സൗജന്യ ആണല്ലോ ഉം അങ്ങനെ
ഉം പക്ഷെ പിന്നെ എന്താ പറയാ എല്ലാ ബസ്സൊന്നും അങ്ങനെല്ല തോന്നണേ ഓരോ ടൈ എങ്ങനെ ഉള്ളു ഒക്കെ ഉണ്ട് തോണ
ഉം എന്നാലും എന്നാലും തിരക്കിടില്ല നമ്മള ആ റെഡ് കളർ ബസ്സ് മാത്രം ം മാത്രമാണ് ഏഹ് ഇല്ലാത്ത പത്തുള്ളൂ ബാക്കിയൊക്കെ ഓക്കെ ഓർഡിനറി ബസ് അങ്ങനെ എന്തോ
ആഹ ആദ്യം പക്ഷെ ഓർഡിനറി മാത്രം എന്നൊക്കെ പറഞ്ഞിരുന്ന തോണി പിന്നെ അതെന്തോ പ്രതീക്ഷ
അതെ അതെ അതെ മം മം മം മം അങ്ങനെ. എന്തായാലും നന്നായി ഇത് നല്ലൊരു ഇതല്ല എന്താ
അത, അതന്നെ അതന്നെ എത്ര കാലം നീ മുന്നോട്ട് പോ പോവുന്നക്കെ കണ്ടറിയാം.
അതെ അതെ. അങ്ങനെ അപ്പൊ ഒന്നും കഴിച്ചിട്ടില്ലല്ലേ, കഴിച്ചായിരുന്നോ.
എങ്ങനെ
കഴിച്ചായിരുന്നോ ചോദിക്ക, ഒന്നും കഴിച്ചില്ലേ.
ആ ഉച്ചക്ക് ഫുഡ് കൊണ്ടുവരലാണ് ഇവിടന്ന് കഴിക്കും ഉം
ഉം വൈകീട്ട് നിങ്ങള് നിങ്ങളന്നെ കു ക്കിയ്യോ വീട്ടില് വെയിച്ചതോ
വൈകിട്ട് ആ ഞാൻ തന്നെ കുക്ക് ചെയ്യും ഇടക്കൊക്കെ പുറത്തുന്ന് ഇങ്ങനെ വാങ്ങി കൊണ്ടുവരും അല്ലെങ്കിൽ പുറത്തുന്ന് കഴിക്കും ആ കൂടുതലും
നമ്മളെ എന് അത് വാങ്ങി കഴിക്കുന്ന ബെറ്റർ പിന്നെ കുട്ടികളൊക്കെ അത് എങ്ങനെ മനസ്സിലാവ നമ്മൾ കുട്ടികളൊക്കെ ആവുമ്പോൾ നമ്മള് കൂടുതൽ നമ്മള് പുറമേന്നല്ലതെ നമ്മള് വീട്ടീന്നന്നെ വെച്ച് കൊടുക്കണ ഏറ്റവും ബെറ്ററ് ഈ ഫുഡ് പോയ്സൺ ഫുള്ള്
ആ അങ്ങനത്തെ ഇതൊക്കെ ഞമ്മുക്ക് വീട്ടിലാകുമ്പോ ഞമക്ക് ഇഷ്ടത്തിന് ഹെൽത്ത് ഫുഡൊക്കെ ഉണ്ടാക്കാം ഞങ്ങള് കഴിവതും അങ്ങനെന്നെ ശ്രദ്ധിക്കുന്നതാണ് നമ്മള് ആരോഗ്യം വെച്ച് നോക്കണല്ലോ
അതെ അതെ അതെ ഞാന ഞാനൊക്കെ അങ്ങനാട്ടോ ഞാന് ഞാൻ ആദ്യംതൊക്കെ ശ്രദ്ധ നമ്മളത് ഒരുപാട് ആരോഗ്യം നല്ല ശ്രദ്ധിക്കും കാരണം കുറെ അനുഭവങ്ങൾള്ള നമ്മ ന്നില് അതുകൊണ്ട്
അതെ ഞാനാണെങ്കിലും എന്റെ ഹസ്ബൻഡാണെങ്കിലും അങ്ങനെ തന്നാ ഞങ്ങക്ക് ഫുഡൊക്കെ കഴിക്കയാണെങ്കിലും ഒക്കെ ഓവറയിട്ട് കഴിക്കുക അങ്ങനെ ഒരു ലിമിറ്റൊക്കെ വെച്ചിട്ട് പിന്നെ ഹെൽത്തി ആയിട്ടില്ല ഫുഡന്നെ അധികം
ഉം ഉം ഉം അതെ അതെ അങ്ങനെ
ഉം ഉ
പിന്നെ
പിന്നെ ആ
ടൈം നോക്ക
പോവാറുണ്ടോ കുട്ടികളൊക്കെ ആയിട്ട്
യാത്ര ചെയ്യാറുണ്ട് ആ അത് പറഞ്ഞപ്പഴ ഞങ്ങളിപ്പോ പത്തൊമ്പത് ഇരുപതായിട്ട് ഈ ഈ ആഴ്ചയിൽ ഒരു ടൂറ് പ്ലാ ചെയ്തിട്ടുണ്ട് ഞങ്ങളെങ്ങൊടും പൊതുവേ ഏഹ് ലോങ്ങൊന്നും പോവാാറില്ല പിന്നെ കല്യാണം കഴിഞ്ഞേന് ശേഷം ന ആ നമ്മടെ കൊറോണ ടൈമിലായിരുന്നു കല്യാണൊക്കെ പിന്നെ ഏ പിന്നെ അങ്ങനെ പോവും ഞങ്ങള് ഞങ്ങള് നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു ബീച്ച് അതുപോലെ ഈ ഡാമ് അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ പോവാറിണ്ട് ഈ യാ യാത്ര പറയുമ്പോ ദൂരെക്കെന്നും പോവുന്നില്ല ഇപ്പ മൂന്നാറിലിക്കൊരു ഇത് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട്ണ്ട് അളിയന്റെ കൂടെ ഉം അളിയനും വൈഫും പോവുന്നുണ്ട് അപ്പൊ അവരിങ്ങനെ പറഞ്ഞു ഏതായാലും നമുക്ക് ഫാമിലിയായിട്ട് പോവാ ഏതായാലും കാറെടുക്കല്ലേ നമുക്ക് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്തിട്ട് പോവാ പറഞ്ഞു ആ ആ എന്നിട്ട് റിസോർട്ടില് രണ്ട് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടിണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിണ്ട് നൈറ്റ് പോവും കാലത്ത് അവടെ സൺസെറ്റ് വട്ടവടെ പോയി കഴിഞ്ഞാ സൺസെറ്റ് ഇണ്ട് പിന്നെ അവടെ
ആഹ് കുട്ടികളൊക്കെ ആയിട്ട് പോവുമ്പോ പ്രത്യേകിച്ച് എന്തായാലും സ്റ്റേ ചെയ്യണ്ടി വെരും
അതെ അതെ അതെ അതെ അവിടെ രണ്ട മണിക്കാണ് റൂമ് ഏഹ് നമുക്ക് ഓപ്പണാവാ അവടെ പിന്നെ പിറ്റേ ദിവസം കാലത്ത് വെ ക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് നേരെ നാട്ടിലേക്ക് എന്തായാലും രണ്ടു ദി പിക്കും അങ്ങനെ ലൈഫില് ഒരു ചെറിയൊരു ഞാന് കുറെ ആയി ആഗ്രഹിക്കുണു. ഇപ്പഴാണ് പോവാ ഉള്ളൊരു ഞാൻ ദൂര സ്ഥലങ്ങളില് ഒരുപാ ഞാൻ തമിഴ്നാടായാലും ചെന്നൈ സേലം തിരുച് ചിറപ്പള്ളി ഒരു വർക്കിന്റെ ഭാഗായി ഞാൻ ഇവൻ വന്റ് പരിപാടിയ അതിന് സ്റ്റേജ് ഡെക്കറേഷൻ അതുപോലെ പിന്നെ മേളം തെയ്യം ആ അങ്ങനെ ക്കൊള്ള യ നമ്മള് ആളുകള് ച്ച് തര്ന വർക്കയ്യാ അപ്പ ഇപ്പം കൊർച്ച് ഡള്ളാണ് വർക്ക് ഇപ്പം ഫ്രണ്ടിന്റെ കൂടെ ഇപ്പം ഫ്രണ്ടിന്റെ കൂടെ വർ ന് ഇങ്ങനെ വന്നതാ നമു ക്ക് ഉണ്ടാവുമ്പോ എന്തേലും കിട്ടും അങ്ങനെ ഇനിപ്പൊ നാളെ നാളെ നാട്ടിൽ പോവും നാളെ നാളെ കാലത്ത് എത്തും നാളെ നാളെ
ഓൾ കേരള എല്ല വർക്ക് എടുക്കുവായിരിക്കുലേ കേരളത്തിൽ മൊത്തം ഏത് സ്ഥലത്താണെങ്കിലും പൊറത്തും മെയിനായിട്ട് പൊറത്താല്ലേ ആഹ്
ത്താണ് ഏറ്റവും ബെറ്ററ് വർക്ക് എടുക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവണെങ്കി നമ്മള് അതെതെ നമ്മളെ നാ ട്ട് ലൊക്കെ കുറവാ നമ്മുടെ നാട്ടില് ഇഷ്ടം പോലെ കൊറവ് ന്ന് പറയുമ്പോ ഏജന്റ്മാര് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഏ മാരുണ്ട് നമ്മുക്ക് അവിടെ കിട്ട എള് പ്പല്ല നമ്മൾ ഏജന്റിന്റെ മോളിൽ ഏ വേറെ ഒരു ഏജന്റ് ആണെങ്കി ആ ഏ ജന്റിന്റെ മുകളിൽ വേറെ ആളുണ്ടാവും അതിന്റെയൊക്കെ ചോടേ നമുക്ക് വർക്ക് വരാ അപ്പൊ നമുക്കൊന്നും കാര്യായിട്ടൊന്നും കി ട്ടില്ല നേരെ മറിച്ച് തമിഴ്നാട് സൈഡ് കുറച്ചും കൂടി സ്റ്റേ റ്റ് മാറിക്കഴിഞ്ഞാ ഒന്നൂടെ ബെറ്ററാ
ഉം
അങ്ങനെ ക്കിന്റെ ഭാഗമായിട്ട് അത് അതാണ് ഒന്നൂടെ ഓക്കെ
ആത്